ഹലോ
ഹലോ നമസ്കാരം
നമസ്കാരം എന്താ വർത്താനൊക്കെ
നല്ല വർത്താനം സുഖമായിട്ട് പോകുന്നു
എന്താ പണി ചായകുടയക്കെ കഴിഞ്ഞോ
ഓ ചായകുടിയൊക്കെ കഴിഞ്ഞു അവിടെ
ഉം ഇവിടെയും കഴിഞ്ഞു ചായകുടിക്കെ കഴിഞ്ഞു ഇനി രാത്രിയൊക്കെള്ളെ ഇങ്ങനെ നോക്കുക
ഓ
രാത്രി പരിപാടികൾ ഇങ്ങനെ നോക്കാണ്
രാത്രി എന്താ ഉണ്ടാക്കി
ചപ്പാത്തിയും കറിയും മാണം രാത്രി ചപ്പാത്തി ഇണ്ടാക്ക ചെലന്ന് ഇണ്ടാക്കും ഇപ്പം ചോറ് കൊറച്ച കൊറവ ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തിയും മീൻകറിയും ഷുഗറൊന്നുല്ല ഷുഗറ് ഇല്ല ഓളക്ക് ചപ്പാത്തി ഇഷ്ടുണ്ട് അപ്പ അങ്ങനെ ഒന്ന് ഇണ്ടാക്കാവിചാരിച്ചു ചോർ വ- അപ്പൊ ആയിനോട് ഇണ്ടാക്കാം അപ്പൊ ഒരായിട്ട് ഇത് ഇണ്ടാക്കാ വിചാരിച്ചു
ഉം
എന്താ അവിടെ ചോറൊക്കെ ഉണ്ടോ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ
ഉച്ചകത്തത് തന്നെയ ഉണ്ട്
ഉം രണ്ട് നേരം രണ്ട് നേരത്തീനുകൂടിഒരുവെക്കല് വെക്കലാ വക്കല
ആഹ എന്നെരാത്തിനു വഹ
ഉം
ചിലപ്പൊ ഉപ്പക്ക് വേറെ എന്തൊക്കെ ഉണ്ടാക്കും ഷുഗർന്ത ഇപ്പൊ എന്താ ചപ്പാത്തി അങ്ങനെയൊക്കെണ്ട ഞങ്ങളൊക്കെ ചോറ് തിന്നും
ഉപാക്കന്താ ഷുഗർുണ്ടോ
ആഹ ഷുഗർണ്ട് ഷുഗർണ്ട് എന്താ പെയിൻസ്
അഹ്
ആഹ്
ഉം
ഇപ്പൊ ഗുളികൊന്നും കുടിക്ക ഗുളികെമ്മെ നിക്കൂല
പറയൂലേ
അത് കുറച്ചൊക്കെ ഇത് ഗുളികമ്മല്ല ഒ കൂടി ഉണ്ട് പിന്നെ സ്ട്രോക്കൊക്കെ വന്ന് മുറൊക്കെ ഇണ്ടായിന് അതൊക്കെ കാലൊക്കെ കട്ട് ചെയ്താണ് അപ്പൊ പിന്നെ
അതെന്തേ മുറി ഉണ്ടായിട്ട് ഉണങ്ങാതായതാ
ആഹ് മുറിണ്ടായിട്ട് ഒണങ്ങില്ല അപ്പ പിന്നെ വിരല് അങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് ഏകദേശം കുറച്ച് കട്ട് ചെയ്തു ഇപ്പൊ ഉണങ്ങി കുഴപ്പൊന്നുമില്ല ആഹ് വാക്കറുമ്മേ നടക്കും
ആഹ് ഓലാ ആവശ്യത്തിനൊക്കെ നടക്കാൻ കഴിയാരിക്കുംല്ലേ
ആഹ് ഓല ആവശ്യത്തിനൊക്കെ നടക്കും
ഉം
പിന്നെ എന്താ
അപ്പൊ ഷുഗർ കൊറെയായൊ ഓൽക്ക് തുടങ്ങിയിട്ട്
ആഹ് ഷുഗർ തുടങ്ങിയിട്ട് കുറച്ചായി
ആഹ്
ഇപ്പത്തെ ഭക്ഷണം അതൊക്കെ കൊണ്ട് ഷുഗറൊക്കെ പെട്ടെന്നുണ്ടാവും
മുറിയപ്പൊ കൊറെയായിനോ ഉണ്ടായിട്ട് കാല് കട്ട് ചെയ്യാൻ മാത്രം എന്താ ഇപ്പ സംഭവം
മുറി രണ്ട് വർഷൊക്കെ ആയി മുറി ഇങ്ങനെ ഇണ്ടായി ആദ്യ ഒരു ചെറിയൊരു ബ്ലാക്ക് ഒരു കറുപ്പ് കളർ ഒരു ഇതനെയ അത് ഇങ്ങനെ മുറി ആയി ത്തി പോത്ത് ഇങ്ങനെ മുറിയായി പിന്നെ ഇങ്ങനെ കാണിച് അപ്പോ അത് കട്ട് ചെയ്യേണ്ടന്നൊക്കെ പറഞ്ഞ അങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് ആദ്യം ഒരു വിരലു കട്ട് ചെയ്ത് പിന്നെ അങ്ങട്ട് ഇങ്ങനെ ഇങ്ങനെ കൊറച്ചുകൂടെ കേറി കേറി രക്തോട്ടം കുറവായിരുന്നു അപ്പൊ അങ്ങനെ
ആ രക്തോട്ടം കൂടാനുള്ളതൊന്നുമല്ലായിരിക്കൂല്ലേ
ആഹ് ആ രക്തോട്ടം കൂടാനുള്ള ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെ റെഡി ആയിപ്പോ ഉണങ്ങി കുഴപ്പൊന്നുമില്ല
ഉം ഇപ്പോളും ഇവിട ആ മരുന്ന് ഇപ്പോളും കുടിക്കണ്ടോ
ആ മരുന്നില്ല ഇപ്പൊ സ്ട്രോക്കിന്റെയും ഷുഗറിന്റെയും അങ്ങനെയൊക്കെ കുടിക്കണുള്ളൂ
ഉം ഭക്ഷണത്തിലൊക്കെ ഇപ്പ നല്ല നിയന്ത്രിക്കേണ്ടി വരൂല്ലേ
ഉം
ഉം അതെന്താ ഭക്ഷണം കഴിക്കല് ആഹ്
ഉം
എന്താണ്ട് ഭക്ഷണൊക്കെ ഓൽക്കായിട്ട് എന്താ ഉണ്ടാക്കല്
ഓൽക്കായിട്ട് ഞ ഒരു നേരം ഞമ്മള് ഉച്ചക്ക് ചോറുണ്ണും പിന്നെ രാവിലെ നമ്മള് കഴിക്കണ തന്നെ കഴിക്ക രാത്രി വേറെ എന്തേലും കഴിക്കും ചേമ്പ്ത്തോ അല്ലെങ്കില് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉപ്പുമാവ്
ഉം ചേമ്പ്ത്തൊക്കെ ഷുഗറ എല്ലാം കൂട്ടണ സാധനങ്ങളല്ലേ
ആഹ് അത് ഇഷ്ടാണ് അപ്പൊ പിന്നെ ഉം തിന്നും മധുരകെയങ്ങ് തിന്നും ഉം
ആഹ് ചേമ്പ് പൂള അങ്ങനത്തൊക്കെ ഷുഗർ കൂട്ടുംന്ന് പറഞ്ഞേക്കാ
ഉം
എന്താ ചാമയരിയൊ ചാമയരി കൊണ്ട് എന്താ ഉണ്ടാക്കി കൊടുത്താൽ അത ഷുഗറ് ഷുഗറ് ഇല്ലാത്തതാന്നാ പറയുന്നേ
ചാമയരികൊണ്ട് എടകൊക്കെ കഞ്ഞി ഇണ്ടാക്കി കൊടുക്കും
ആഹ് പിന്നെ ഇപ്പ എന്താ ഓൽക്ക് ആഹ് പിന്നെ മുത്താറി മുത്താറിൻ്റത് അതൊക്കെ പറ്റൂലേ മുത്താറി ന്റെ സേമിയണ്ടല്ലോ ഇപ്പൊ മുത്താറി അച്ചക്കൊക്കെ കുളിക്കാൻ മടിയിള്ളോൽക്കൊക്കെ പറ്റുവല്ലോ ഒരു സേമി പോലെ ഉണ്ടല്ലോ മുത്താറിൻ്റെ തന്നെ മുത്താറില് അതിനോട് പുട്ടൊക്കെ ണ്ടാക്കാലോ
അതൊന്നും ഉണ്ടാക്കിട്ടില്ല
ഉം
പിന്നെന്താ ഉം അവിടെചപ്പാത്തിയൊക്കെ ആയോ
ഏഹ്
ചപ്പാത്തിം കറിക്കെ ആയോ ചോയിക്ക
ഇല്ല ചപ്പാത്തി കറി ആയിട്ടില്ല ചപ്പാത്തി ഇണ്ടാക്കണം ഇപ്പൊ രണ്ടണ്ണം രണ്ടെണ്ണം ഒക്കെ മതി
ആഹ്
കറിയുണ്ടാക്കിവെക്കുവാ ചെമ്മീൻ ഇണ്ട് അപ്പ അയിനോട്
നേരത്തെ കഴിക്കോ
ഒരു കറിഇണ്ടാക്കാം ഏഹ്
നേരത്തെ കഴിക്കുവോ ചോയിക്ക
ആഹ് അങ്ങള് നേരത്തെ ഭക്ഷണം കഴിക്കും കെടക്കണ ഭക്ഷണം കഴിച്ചോണ്ട് ണ്ട് കെടക്കണ്ട നേരത്തെ കഴിക്കല ആഹ് നേരത്തെ കഴിക്കലാ അപ്പൊ നേരത്തെ കഴിച്ച ഒന്ന് നടത്തലും പിന്നെ ഓരോ പണി അങ്ങനെ വണ്ടീല് പോകല അപ്പ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊക്കെ പിന്നെ കെടക്കല്
ഓഹ് ഓട്ടോയിലാണോ
തിന്നപ്പന്നെ കെടക്കാൻ പാടില്ലാന്നാണല്ലോ പറയൽ
ഉം വേറെ എന്താ പിന്നെ കുട്ടികളൊക്കെ നേരത്തെ ഒറങ്ങോ
കുട്ടികളൊന്നും നേരത്തെ കെടക്കോന്നുല്ല ഞമ്മള് കെടക്കുമ്പോളന്നെ കെടക്കുള്ളു നമ്മളെപ്പളാണോ കെടക്ക്‌ണെ അപ്പം ലൈ റ്റ്‌ ഓഫാക്കിയെങ്കിലേ അവര് ഒർങ്ങുള്ളൂ അല്ലാഞ്ഞാലൊന്നും അവര് ഒർങ്ങത്തില്ല
ഒറങ്ങാഞ്ഞാ പിന്നെ അങ്ങനെ നടക്കും പിന്നെ ഫോൺ നോക്കിയാ പിന്നെ ഫോൺ വേണ്ടിവരും
ആഹ്
കളിക്കാൻ പോയിട്ട് വന്നില്ല
ഉം
വൈകുന്നേരങ്ങളിൽ കോർച്ചേരം ഒന്ന് കളിക്കാൻ പോകും നേഴ്സറി വിട്ട് വന്നാലൊക്കെ ഒന്ന് കളിക്കാൻ പോകും ആഹ് ആഹ് വിട്ട് വന്നാണ്ട് കളിക്കാൻ പോകും കൊർച്ചേരം ആഹ് ഇവിടെ കൊർച്ച് അപ്പർത്ത് വീട്ടില് കുട്ടികളൊക്കണ്ട് അപ്പോ ഓലെട്ത്ത്ക്ക് കളിക്കാൻ പോകും
ഉം ഉം
ഉം പിന്നെ
പിന്നെ നിങ്ങൾ വേറെ വീടെടുത്ത് പോയില്ലേ
എങ്ങനെ
നിങ്ങള് വേറെ വീടെടുത്ത് പോയിണോ ചോയിക്ക അതോ തറവാട്ടിലോ
അല്ല ഞങ്ങളും വീട് എടുത്തു പോന്നുണു ഞങ്ങള് വീട് എട്ത്ത് പോന്നിട്ടൊക്കെ കൊർച്ചായി
ആഹ്
ഞങ്ങള് വീട് എടുത്തേ അപ്പോ ഞങ്ങള വീടിന്റെ എട്ത്തൊന്നും കുട്ടികൾ ഇല്ല അവിടെ കൊർച്ചപ്പർ ത്തുള്ള വീട്ടിലൊക്കെ കുട്ടികളാ അവിടൊരു കളിക്കാൻ പറ്റിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊര് സ്ഥലണ്ട് കോറെ കുട്ടിയോളോക്കെണ്ട് അപ്പോ എല്ലാരും വൈകുന്നേരായാല് എല്ലാരും അങ്ങട്ട് വരും
ഉം ഉം
ഓരോ കളിയായിട്ട് തൊട്ട് കളിയും സാറ്റ് കളിയോക്കെ ആയിട്ട് അങ്ങനെ കളിച്ച് സൈക്കളുണ്ടാവും കോറെ കുട്ടയെളെട്ത്ത് സൈക്കള്ണ്ട് അപ്പോല് സൈക്കളൊക്കെ ആയിട്ട് വരും അങ്ങനൊക്കെ ഒന്ന് കൊർച്ചെരം ഒന്ന് കളിക്കും അതൊക്കെന്നെല്ലേ ഉള്ളു ഇപ്പോൽക്ക് കളി വേറെ കളികളൊന്നും ഇപ്പോ അവർക്കും അങ്ങനെ വീ കാനും വയ്യ
ഉം ഇപ്പോ എല്ലാരും ഫോണിലല്ലേ കുട്ടികളൊക്കെ ഫോണിലല്ലേ
ഉം ഫോണ് കൊട്ത്താലും പ്രശ്നം ഫോ ഫോണ് കണ്ടാണ്ട് അതും പ്രശ്നം പൊറത്ത്ക്ക്‌ എർ ക്യാ നായകളും തോക്കണ്ടായോണ്ട് അങ്ങനിം
പ്പോ എവ്ട്ക്കും പോവാതെ അകത്ത്ക്കാനും വെയ്യാ പൊർത്ത് എറങ്ങാനും വെയ്യാന്ന് പറഞ് പോല ഒക്ക നായകളെ ശല്ല്യണ്ട് എല്ലോട്ത്തുണ്ട് നാള. മണ്ടി പാഞ്ഞ് ഇങ്ങെനെ നടക്ക അപ്പോ നമ്മൾ ഇങ്ങനെ നോക്കിക്കണം.
ഇപ്പോ മഴ ആയകോണ്ട്. വെള്ളോണ്ടാവും തോട്ടിലും കൊളത്തിലും ഒക്കെ. ഒക്കെ പേര്
ആഹ് അപ്പൊ മീൻ പിടിക്കാനൊക്കെ പോവാ അടുത്തു അടുത്തൂടെക്കെ ഉണ്ട്. ഇത് പോണ് ചെറിയ ചാലൂടെ ഇങ്ങനെ.
കള വെള്ളത്തിൽ കുട്ടികൾ മുങ്ങിമരിചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം.
വെള്ളായ അങ്ങനന്നെ കുട്ടിള് ക്ക വെള്ളം കാണുമ്പോ ആയിക് ക്കെ ഒന്ന് ഇറങ്ങും ചെയ്യും മീൻ പിടിക്കാനും.